അ കേൾക്കുന്നില്ലേ ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ
എന്തൊക്കെയ നല്ല സുഖം എന്താ നിങ്ങള്ടത്തെ വിശേഷം എന്തൊക്ക മഴൊക്കെുണ്ട് മഴ നേരെ നേരം വെക്കുമ്പോളെ മയ പ്പയ്യ്ണ്ടേനി എന്തൊക്കെ വിശേഷം
സുഖാണ് കൊഴപ്പൊന്നുംല്ല മക്കളൊക്കെ സ്കൂൾ പോയോ
ആ മക്കളൊക്കെ സ്കൂക്ക് പോയി കുട്ടികളൊക്കെ അഞ്ച് പേരുണ്ട് എല്ലാരും സ്ക്കുക്ക് പോയി പറഞ്ഞേച്ച്
ആഹ് ആഹ് ഫുഡൊക്കെ കൊണ്ടോവോ
ഫുഡ് കൊണ്ടോവും രണ്ടാളും ഫുഡ് കൊണ്ടോവും ബാക്കിള്ളോല് മൂന്നാളും ഫുഡ് കൊണ്ടോവൂല സ്കൂൾന്ന് കിട്ടും സാധാ ഗവൺമെന്റ് സ്കൂളായപ്പം
ആഹ് സ്കൂളിൽ നല്ല സാമ്പാറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അപ്പക്ക് സഡിഷായിട്ടാ സൈഡായിട്ട് കൂട്ടാൻ വേറെ ഒന്നും കൊണ്ടൊവുലെ
ഇല്ല അങ്ങനെ കൊണ്ടോവേ ഇല്ല ചെലപ്പോ കൊണ്ടോവൊള്ളൂ കുട്ടികള് കൊണ്ടുവരുന്ന ദിവസം ഇങ്ങനെ പറയൂം തമ്മില് തമ്മില് അങ്ങനെ എന്തെങ്കിലുംണ്ടെങ്കീ സോയാബീനോ അങ്ങനെ എന്തെങ്കിലുക്കെ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടോവൊള്ളൂ ങ്ങൾക്ക് എത്ര കുട്ടികൾ സ്കൂൾക്ക് പോക്ണ്ട്
മൂന്നാളുണ്ട്
മ് വലിയ കുട്ടികളാണോ
ഏഴില് രണ്ടാമത്താള് നാലില് മൂന്നാമത്താള് ഇപ്പൊ എ ൽ കെ ജി ഓനിപ്പാണ്ട് പോയി ട്ടൊള്ളൂ ഓന്റെ വണ്ടി നേരം വൈകീട്ടാ വെരാ പത്തുമണിയൊക്കെ കഴിയും മറ്റേ ഒരാള് ഒരാള് നട ന്നും പോം ഒരാളെപ്പ ഞാൻ വണ്ടിമ്മണ്ട് കൊണ്ടാക്കി കൊടുത്ത് വന്നതാണ് അപ്പൊ മോൾക്ക് ആഹ് അവൾക്ക് എടക്കൊരു പൂതിയാണ് ഇന്നൊന്ന് കൊണ്ടാക്കി കാട്ടിന്ന് പറിം അപ്പൊ പിന്നെ മഴ ഒന്ന് ചാറിയപ്പോ പിന്നെ അണ്ട്
വീട്ടില് വീട്ടില് ഫ്രീ ആയില്ലേ ആ
ആ ഏഴ് നോമ്പായി
ഏഴ് ‌ നോമ്പായിലെ കുട്ട്യാളൊക്കെ എന്താ പറയാ നല്ല പഠിച്ചതുപോലെക്കാരല്ലേ
ആഹ വല്യ തെറ്റില്ല ആ ഗവൺമെന്റ് തന്നെയാണ് മൂന്നാളും ഗവൺമെന്റ് തന്നെയാണ് ആൺകുട്ടികളാകുമ്പോ അന്ററെതായിട്ടുള്ള ഇപ്പ ഇങ്ങനെ കൊല്ലം കൂട്ടു നിർത്തുകളൾ അങ്ങനെ ഉണ്ട് മൂത്തതാണ് രണ്ട് പത്ത് രണ്ടാമത്തെ പെൺകുിയും മൂന്നാമത്തെ ആൺകുട്ടിയാണ്
ആഹ് എനിക്ക് മൂന്ന് പെണ്ണും ആഹ മൂന്നാണും രണ്ട് പെണ്ണു ആണെ ള്ളത് വലിയള എട്ടാം ക്ലാസ്സില് രണ്ടാമത്തെ അഞ്ചില്
മ്
പത്ത് മൂന്നില്
ചെറയാള്
ചെറുത എൽ കെ ജിയില് പിനെ ഒന്നില്
ദൈവ്യത്യാസങ്ങളൊന്നുംല്ല
ഇല്ല ഇല്ല വ്യത്യാസങ്ങ ഇല്ല എടുത്തെടുത്തതായോണ്ട്
ഇന്ന എന്തായിരുന്നു രാവിലെ എന്തായിരുന്നു
പത്തിരിയും എർച്ചികറ ആയിരുന്നു എനക്ക കുട്ടിയൊക്കെ എന്ത് കൊടുത്ത് ഏ ഹസബന്റെ വീട്ടിലില്ലേ
ലല്ല പണി പോയി
ബണ കു ഇല്ല വേറെ തരല് ഉച്ചക്കത്ത് തുടങ്ങിയില്ലന്ന് ഏ സൽക്കാരുണ്ട് സൽക്കാരത്തിന് പോവാനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ ഒരുങ്ങൊണ്ടിരിക്കയാണ് കല്യാണം കഴിഞ്ഞ സൽക്കാരായിരുന്നു വീട്ടില ആഹ് അനുള്ളവർക്ക് അപ്പൊ അതിനുള്ള ഒരു ഒരുക്കങ്ങളാണ് എന്തൊക്കെങ്ങള് വീട്ടില് ഉമ്മല്ലേ ഉമ്മപ്പാ
ഇല്ല ഉമ്മണ്ട് ഇപ്പല്ല പിന്നെ വേറെ എന്തൊക്കെയാ ഫുഡ് എന്താണ് എന്തൊക്കെ ഉച്ചക്കക്ക്
ആഹ് മീനൊക്കെ വാങ്ങും. മീന് എർച്യോ ഏതെങ്കിലൊക്കെ ഇതാക്കും മീൻ കുട്ട്യേക്ക് ഭയ്ങ്കര ഇഷ്ടല്ലാത്തൊര് താണ്. ചിക് ചിക്കനാണ് ഏറ്റവും നല്ലെ ആഹ് പിനായെറ്റ് വാങ്ങല്
ഉംഹ്
നല്ല വെലേണ് പച്ചക്കറിക്കായാലും. പച്ചക്കറിക്കൊക്കെ അല്ല വെലന്നേണ് വെലല്ലാത്ത ഒന്നുല്ല്യ. ഏഹ് പച്ചക്കറി കഴിക്കാനൊക്കെ മടിയെ ന്റെ നിർബന്ധത്തിന് മാത്രം ഞാൻ വാരി കൊടുക്കുമ്പോ അപ്പൊ ഞാൻ കൊഴച്ച് കൂട്ടി കൊടുക്കുമ്പോ മാത്ര കഴിക്കൊള്ളു അല്ലാതെ കഴിക്കെനല്ല
കഴിക്കന്നല്ല ലെ
ഉംഹ് നിങ്ങളെ കുട്ട്യേളോ?
പെണ്ണ് കഴിക്കും മോള് കഴിക്കും ഉംഹ് ചിന്നെ ചെറ്യേ ആൾക്കും ഇതേപോലെ ചെലെ ഉപ്പേര്യേളൊക്കെ ഇഷ്ട്ടാണ്. കോളിഫ്ലവറ് അതുപോലെ സോയാബീൻ സോയാബീനൊക്കേണ് കൂട്ടാനായിട്ട് കൊണ്ടോക്ക് ഇന്ന്പ്പോ രണ്ടാളും റംമ്പുട്ടാൻ അച്ചാറിട്ടതെ റ്റാണ് പോയ്‌ക്ക്ണത് സ്കൂക്ക് ചോറ്ണ്ണയിന്റെ
റംമ്പുട്ടാൻ അച്ചാറോ
ട്ടാൻ അച്ചാറിട്ടപ്പോള് അപ്പൊ ഇന്നലെ മോന് കൊണ്ടൊയിട്ട് പറയണ്ട് ഉമ്മ അത് ക്ലാസിലെ കുട്ടികളൊക്കെ പറയ്ണ് ഇണ്ട് നല്ല ടേസ്റ്റ് ഇണ്ട് ഇതിന് റെസിപ്പി ചോയിക്ക്ണ ഇണ്ട് എല്ലാർക്കും ഭയങ്കര ഇഷ്ടയിക്ക്ണ് എല്ലാ അച്ചാറും കേട്ടിട്ടുണ്ട് ഈ അച്ചാറ് കേട്ടിട്ടില്ല എന്നൊക്കെ പറയ്ണ്ട് നോ
ഞാനും കേട്ടി ട്ടില്ല ആദ്യയിട്ടാണ് റംബുട്ടാൻ എന്താ നിങ്ങള് -
പോകാന് ഇവിടെ റുമ്പുട്ടാന് മരണ്ട് വീട്ടിൽ റംമ്പുട്ടന്റെ മരണ്ട് വെ വെട്ടും മരല്ലാത്ത സാധാ നോർമൽ ടൈപ്പ് ഉള്ള മരണ്ടല്ലോ നല്ല നീണ്ടു പോയിട്ട്ണ്ടാകും മുകളി നല്ലോ നീണ്ട് പോയിട്ട് നല്ലോ കായും ഉണ്ടായിട്ടുണ്ട് എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട് ഒരു പ്രാവശ്യം അത് പോലെ ഞാാന് താത്തിപ്പിടിച്ചുണ്ടാക്കുന്ന സമയത്ത് അതേപോലെ കത്തി നേരെ മൂത്തക്ക് വന്ന് തട്ടി കാണ്ട് നെറ്റത്ത് നല് സ്റ്റിച്ച ഒക്കെ അപ്പ പിന്നെ ഞൻ നമക്ക് പോക്കില്ല പ്പോ പിന്നെ മൂത്തമോൻ തന്നെയ അ്മ എല്ലാം ചെയ്യേല് ഉ ഓന് വാർപ്പിന്റെ ഉള്ളിൽ തന്നെ കിട്ടും വാർ പിന്റെടെന്ന് അയ്മന്ന് പൊട്ടിക്കും തിന്നാലും നമ്മള് സാധാ നമ്മള് എന്താ പറയാ സാധാ നോർമൽ അച്ചാർണ് ഇടണമാതിരി നമ്മളെ പുളിഞ്ചൊക്കെ ഉണ്ടാക്കൂല്ലേ ആ ആ രീതിക്കണ്ടൻ ഇത് പുളിയള്ള സാധന ആണല്ലോ ഇത് കുരുമന്ന് കിട്ടും ഞങ്ങള് തീരെ കുരു വന്നിട്ടൂല
അത് ശെരി അപ്പൊ നിങ്ങൾ കുരുവോടക്ക വെച്ച് വെട്ടി നുറക്കലായിരിക്കൂല്ലേ
കുരു മറ്റേ തോട് പൊളിച്ചിക്കാണ്ട് അതോടുക്കാണ്ട്ടാ ഫുള്ളായിട്ട് മുറിക്കണ്ട കുരു പിന്നെണ്ട് നമ്മൾ വായിലിട്ടാത്ത തന്നെ വേഗം കൊണ്ട് അലിഞ്ഞു പോര്ന്നുണ്ട് ആ കുരു വേറായി കിട്ടണ്ടേ കുരുമന്ന് കിട്ടാത്ത സാനാണ് ആ ആ അച്ചാറ് ഇടാൻ പ പറ്റിയതാ അപ്പൊ പുളിയുണ്ട് നല്ല പുളിയുണ്ട് വേണോചി ഒന്ന് അച്ചാറുട്ട് നോക്ക് ചിലപ്പോ അത് നന്നാവും പുളി ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ നമ്മളെ ഈ പുളിഞ്ചൊക്കെ ഉണ്ടാക്കണ മാരി ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് തന്നെ ശർക്കര ഇട്ടിട്ട് ഇണ്ടാക്കിയപ്പോ നല്ല രസണ്ട് കുറെേ അങ്ങനെ വേസ്റ്റ് ആയി പോയി അവരെ സ്കൂൾ കുട്ടികളൊക്കെ പോകുമ്പോ നമ്മളോട് പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ നിങ്ങള് പൊട്ടിച്ചോളിന്ന് കാരണം ആവേശ്യവെച്ചാൽ ഇവര് ടിക്കും കുറേക്കും തിന്നും ചുണ്ടും നാവക്കെ മുറിയിട്ടുണ്ടാവും ശരി
അത് ശെരി പുളിയുണ്ട് ഞങ്ങളവിടെ അടു അത്തണ്ട് എൻക്ക് ഇവിടെ കുഴിച്ചിട്ടിട്ടള്ള ഇണ്ടായിട്ടില്ല ഇവിടെ അടുത്തണ്ട് നല്ല കായ വലിയ കായ ഉള്ളത്തെ കാമ്പന്നെ വലുതയാണ്ട് തോടൊക്കെ പൊറം പൊട്ടിപോരും ഉള്ളിത്തെ കാമ്പിന്റെ - വലി വലിപ്പം കൊണ്ടേ നല്ല മധുരാ ഇവിടെ അടുത്തൊക്കെണ്ടേ പക്ഷെ നല്ല മധുരാ അല്ല പുളിള്ളതോന്നല്ല നല്ല മധുര പിന്നെ യായ് വേം
അത് ഒട്ട് തയ്യണെങ്കിലും മതി മധുരണ്ടാകും തോട്ന്ന് കിട്ടും ചെയ്യും കിട്ടും നമ്മള് ഒട്ട് തയ്യല്ലെങ്കിലാണതങ്ങനെ ഒട്ട് ത ഒട്ട് തയ്യല്ലാത്തോണ്ടാണങ്ങനത് വെട്ടാന് കണ്ട്ങ്ങാണ്ട് വെട്ടാനണ് മാർഗോല്ല ഞാനിട്ട് വേറൊന്ന് കുഴിച്ചിട്ട്ണ്ട് ഒട്ടു പോൽത്തെ ഒട്ടിന്റെ കുരു കുഴിച്ചിട്ടിട്ടുണ്ട് പക്ഷെ ഒട്ടിൻ്റെ തയ് കുരുവാണെങ്കിലത് നീ
ആഹ് ഇങ്ങക്ക് ഈ ഇത് തന്നെ ബെൽഡെയ്ത്ങ്ങാണ്ട് ഇതിമ്മലെന്നെ ചെയ് ചെയ്താ മതിയല്ലോ
ആഹ് ബൽഡിങ് സംഭവം എനിക്കറീല്ല ഒന്നാമത് ഇത് വല്ല്യ മരായി പോയി
ആഹ് അതൊന്ന് അങ്ങനെ വെട്ട്യാണ്ട് പൗതി വെ ട്ട്യാണ്ട് ഇങ്ങനണ്ട് ചെയ്താ മതി ന്നാല് പൗതി വെട്ടിയ അ ക അവ്ടെ കവറണ്ട് ഇട്ടൊട്ത്താ മതി ന്ന്ട്ട് നല്ല അമർചേൽ വെള്ളം താവാതെ ക്കാന്
ആഹ്
ചെയ്യ ന്ന്‌ട്ട് അയ്മ്മലണ് വെച്ചാല് ഇത്
പകുതി അയ്ന്റെ അടി വെട്ട വെട്ടിട്ട് ഈ ഒട്ടിന്റെ തയ്‌ കൊണ്ടോയ്ങ്ങാണ്ട് അയ്മെ വെച്ച് കൊട്ക്ക
ചെറിയ കാഷ് മുറിച്ച് പീസാക്കണ്ടണ്ടാവുംല്ലേ ചെറിയ അയിന്റെ വെക്കണ മാതിരി ഇണ്ടാവെല്ലേ അതേമാതിരി അങ്ങനടാക്കി വെച്ച്
ആഹ് അതെല്ലെ വീട്ടില് എന്തെക്കെ തെയ്യ്ണ്ട്
വീട്ടില് റമ്പൂട്ടാനും അബിയൂ പേരക്ക അബിയു അബിയു പറയും ഒര് യെല്ലോ ഒരു ഇതാണ് ഈ മുട്ടപ്പായത്തിന്റെ മാതിരിക്കെ ഒരു സൈസ് കായാണ് ഉള്ളില് റഞ്ഞാ എളനീൻ്റെ തെല്ലു പോലെ ഒരു ജെല്ലാണ് ആ ഇളഞ്ഞീന്റെ ടേസ്റ്റ് പോലെ പെട്ടെന്ന് കായ് ഇതേ മാതിരി കൊണ്ടന്നതാണ് പ്പോ രണ്ടു മൂന്നെണ്ണം ഇണ്ടായിനി അതിപ്പോ തിന്നു പയിച്ച പൂവിടിണിണ്ട്
എത്ര വർഷായപ്പോഴാണ് പൂവിട്ടത്
ഞങ്ങളിപ്പോ ആറ് മാസായിട്ടുള്ളൂ വീട് പാർത്തിട്ട് അത് വന്നാരം പൂവിട്ടു
അതിന് മുന്നേ വെച്ചക്കണാ
ഇല്ല്യാ അതിന്റെ മുമ്പ് വെച്ചിട്ട് കൊണ്ടന്ന് ഏഹ് കൊറച്ച് ദിവസം കഴിഞ്ഞാരന്നെ ഇത് പൂ ഇടാൻ തൊടങ്ങി. പൂവിട്ട് അയ്മ്മല് കായും ണ്ടായി. പൈച്ചങ്ങന്ന് തിന്ന് വോ കാനൻ രണ്ടാസം മുടിച്ചിന്.
ഏഹ് പഴുക്കാനാണ് സമയം പിടിക്കണെ അപ്പല്ലേ
ആഹ് പിന്നെ അത് കഴിഞ്ഞാണ്ട് ഇതിപ്പോ അ തീന്ന് പൂവിടീണ്ട് ഇണ്ടാവോ അറിയില്ല അപ്പ ഇഞ്ഞി പോണോ നമ്മളെ കാലാവസ്ഥ എങ്ങനെയന്നുള്ള അയിറ്റൊക്കെ അറിയില്ല ഇപ്പൊ എല്ലോടത്തും ഉണ്ടയി സംഭവത്തില് അബിയ പറഞ്ഞ് ഒര് ഫ്രൂട്സാണ് ഉം ചെടികളൊന്നും ഇണ്ടാക്കാ റില്ല ഞങ്ങളും ഫുള്ള് കട്ട് പച്ചോണ്ടെ ചെടികളൊന്നുംനി വെച്ചി സ്ഥല അത് അങ്ങനൊനും വെച്ചിട്ടില്ല പിന്നെ മീ ചട്ടിലും വെക്കണം തുടങ്ങാനും പറയാനും ആയില്ല തുടങ്ങട്ടെ വിചാരിച്ചപ്പോ കുട്ടികളൊക്കെ വലുതായി ഇപ്പൊ എല്ലാരും സ്കൂക്കു പോകാൻ തുടങ്ങി നമൾ ഫ്രീ ആവുമ്പളാണല്ല ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ തൊടങ്ങ ഫ്രീ ഫ്രി ആയാല് ഒക്കെ തുടങ്ങണന്ന് വിചാരി ഇപ്രാവശ്യം എല്ലാരും പോയി ഇപ്പം ഫ്രീയായി കുട്ടികളൊക്കെ പോയാലും പിന്നെ കുട്ടികക്ക് തന്നെ ഒരു ആവേശ മാണ് ഞമ്മക്ക് ആവശ്യണ്ടായിട്ട് അറില്ലേ
അതെ അത് ശരിയാണ്
കുട്ടികളെ ഓരോ കാര്യങ്ങള് ചെയ്യണെങ്കിൽ കുട്ടിക്കന്നേ ആവേശം
നിന്നോ മഴ നിന്ന് - ഉണ്ട്വിടക്കം രാവിലല്ല മഴ
മഴ നല്ല മഴ ഇണ്ടായിനി ഇപ്പോഴും മഴ സ്കൂൾക്ക് പോവാന്ന എത്ത് ഒരു പഴണ്ടായിനി വല്യോലിയ ഒക്കെ പോയി ഒരാക്ക് എട്ടനിക്കവും
ആഹ്പ്പളൊെ ആ സമയത്തൊക്കെ
അവിടൊക്കെ മയ മേനി എട്ടണി ഓ എട്ടര എട്ടേ ഒമ്പ മണി ഒമ്പതര ഒക്കെ ആയപ്പോ പത്തണിക്കും ഒരാൾ പോയി
ആഹ് എല്ലാരും പോയി ഇപ്പ നളെ എങ്ങനെ ഫാമിലി മൊത്തത്തി ഒന്നിച്ച് പറട്ട
അങ്ങനെ ഇപ്പൊ ഞങ്ങള് പോ എന്നിട്ട് പാറാസ ആയിട്ടേള്ളൂ എല്ലാരും അവിടെ വീട്ടിലെ ഇനിമ്മ കുപ്പ പണ്ട് അളച്ച സമാരെ- ഒരു നാത്തൂവിന രണ്ട ഇളച്ചികളും ഒക്കെ ഉണ്ട് എല്ലരുും ഉണ്ട് അ വലിയ ഫാമിലി ആയിരുന്നു
കല്യാണം കഴച്ചിട്ടില്ല
ആത്തര് കല്യാണം അയച്ചു രണ്ട് കുട്ടികളുണ്ട് ഉം പി ശരി ആഹ ശരി